കേൾക്കുന്നുണ്ടാ
ആ ഉണ്ട് ഉണ്ട് കേക്കുന്നുണ്ട്
ഉം എന്തൊക്കെണ്ട് വിശേഷം?
സുഖമായിട്ടിരിക്കുന്നു മഴ-
മഴയാണ് ലെ ഇപ്പത്തെ വിശേഷംള്ളത്? ഉം ഇവിടെ ഇന്ന് മഴല്ല. ഇന്നലെ നല്ല മഴയൊക്കെ പെയ്തു ഇന്നില്ല.
ആണോ ഇന്ന് രാവിലെ- ക്ക് നല്ല വെയിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് മണി കഴിഞ്ഞപ്പോ മുതൽ നല്ല മഴയായിരുന്നു. പിന്നെ കൊറച്ച് നേരം അത് നിന്ന- അത് കഴിഞ്ഞ് ഇപ്പം വീണ്ടും,
ഇന്ന് ഇവിടെ നല്ല ചൂടാ, നല്ല വെയിലുണ്ടായിട്ട്
ആഹ ഹഹ ഹ പിന്നെ വേറെന്നാണ്ട്?
ഭക്ഷണക്കെ കഴിച്ചാ?
ഇല്ലാ കഴിച്ചില്ല.
ഉം ഉ ആവ്ണന്നല്ലേള്ളോ.
എല്ലാം ആയിരിക്കുവാണ്, പഠിപ്പിച്ചൊണ്ടിരിക്കുവായിരുന്നു.
ആഹ ഉം അതെന്നെ മകൾക്ക് സ്കൂള് തുറന്നു. ഇനി നമ്മക്ക്, ഇല്ല ഇല്ല. മക്കള് കഴിച്ചു. മക്കൾക്ക് ഞൻ വായിക്കുന്ന ഇടക്ക് ഉറങ്ങി പോകും. ചെറിയ മോന്, നൈസറി പോണോന്. അപ്പൊ ഓന് ആദ്യം കൊടുത്തു. എന്നിട്ട് വായിപ്പിക്കാൻ ഇതിനൊക്കെ ഇരുന്ന്.
ആഹ ആഹ് ആഹ
ഇതുവരെ ഉച്ചക്ക് ഉറങ്ങി ശീലമായിട്ട്, ഇപ്പൊ നേഴ്സറിയിലായിട്ട് ചേർത്തുമ്പോ, വേഗം ഉറക്കം വരു. ഉം പിന്നെ മക്കളൊക്കെ എവിടെ
ആ ഒരു മോൾ ആണ്. മോള് സിക്സ്ത്തിൽ, ആ സിക്സ്. സ്റ്റാൻഡേർഡിലാ പഠിക്കുന്നെ.
ഉം ഉം ഉം
ഇപ്പോ രണ്ടു ദിവസം അവധിയല്ലായിരുന്നോ?
ഓ, ഇനി നാളെ തൊടങ്ങാണ്.
തുടങ്ങും. അപ്പോ എന്റെ അസൈൻമെന്റ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്യുവായിരുന്നു. സി ബി എസ് ഇടെയാ, അപ്പം
ആഹ ഒരു വർക്ക് ഒരുപാട്ണ്ടാാവല്ലോ? ഒരു ഒഴിവുണ്ടാവുമ്പോ, ഉം
മാക്സ് ഒക്കെ ഉണ്ട്, അസൈൻമെന്റ് ചെയ്യാന്
ഉം ഇപ്പൊ ഈ രണ്ടു മാസം പൂട്ടിയപ്പോ മക്കൾക്കൊക്കെ നല്ല ഇതയ്നി, സ്കൂള് തുറക്കുമ്പോ ഫസ്റ്റിത്തെ രണ്ട ദിവസൊന്നും ഒരു കുഴപ്പല്ല. ഇപ്പൊ എന്നാ റെഡ് അലേർട്ട് ഉണ്ടാകുക അതാ ചോദിച്ചത്
ഹ്ഹ ഹ എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയാണ്. എങ്ങനേച്ച പിന്നെ ഇന്ക് ടി വിയിലൊക്കെ കാണുമ്പോഴത്തേക്കും അടുത്ത രണ്ടു ദിവസത്തേക്ക് കനത്ത മഴയാന്ന് കേക്കുമ്പോ സ്കൂളീ പോകണ്ടാന്നുള്ള
ആഹ അതന്നെ ഞാനും പറഞ്ഞത് ഇത്രയും ദിവസം ഒരു പോവാതെ ഇവിടെ നിന്നിട്ടും ഓലക്കൊരു മടുപ്പും അല്ല ഓലക്ക് പോവേണ്ടാന്ന്. ഞമ്മക്കൊക്കെ വീട്ടിലിരുന്നിട്ടാ മടുപ്പ്,
മടുപ്പ് വരുന്നാ, ആഹ അഹ്, എന്നാ
ഓലക്ക് കളി ഇപ്പ അല്ലെങ്കിലും മക്കൾക്കൊന്നും അത്ര കളിയൊന്നുല്ല. ഒക്കെ ഫോണും കൊണ്ടരിക്ക
ആഹ ഫോണ് ടിവിയില് കാർട്ടൂൺ
ആ അതൊക്കെ കാണാ വിചാരിച്ചിട്ടാ ആഹ് അത് കാണാ വിചാരിച്ചിട്ടാണ് സ്കൂളിന് അവധി ചോയ്ക്ണത്.
ഉം ഉം ഉം
ഈ റെഡ് അലെർട്ടൊക്കെ ആവുമ്പോൾ സ്കൂളില്ലാതിരുന്നാലാണ് പേടി
ആഹ ആ